ആഹ്
ആഹ് ഹലോ കേക്കുനിണ്ട് കേക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് വിശേ വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു ഇനിയിപ്പോ സ്കൂള് തുറക്കുന്നു ഇതൊക്കെ തന്നെ വിട വിശേഷം അവിടെയോ
അവ് ഇവിടെ അതൊക്കെ തന്നെ വിശേഷം ഇന്നലെ ഞങ്ങളൊരു യാ ഒരു യാത്ര യാ അറിയിലായിരുന്നു ഇന്നല്ലേ എന്റെ മാഹക്കടെ റിസൽ റ്റ് വരുന്ന ദിവസവായിരുന്നു
ആ പ്ലസ് ടൂ നല്ലേ
ആ പ്ലസ് പ്ലസ് ടൂന്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു ഞങ്ങൾ ഒരു സ്ഥാപനത്തിൽ പോയ ക്കു ആയിരുന്നു ഞങ്ങള് പള്ളീന്ന് എല്ലാരും കൂടെ ഒന്നിച്ച് ഒരു യാത്രയിലായിരുന്ന്‌
ആ ആ ഹ ഹാ അയ്ശരി റിസൾട്ട് എങ്ങനെയുണ്ട് ഓക്ക്
റിസൾട്ട് എന്താ എ പ്ലസ് ഒന്നേ ഒള്ളൂ എ ഉണ്ട് ബി ഉണ്ട് ബി പ്ലസ് ഉണ്ട് ആ
പടുത്ത ഇല്യോ പുള്ളേർ അത്ര ഒക്കെ പഠിച്ചെടുക്കുന്നി
ഉം സയൻസ് സയൻസ് ആയിരുന്നാലുവേ
ആ സയൻസ് ആയിരുന്നില്ലേ
അതെ അതെ
ഓ ഓ ഓ അപ്പൊ ഇനി ഇപ്പൊ എന്തിന് പോവാനാ ബി എസ് സി നഴ്സ് തീരുമാനം ആണോ
നഴ്സിംഗ് ഓക്ക് ഇഷ്ടല്ലാന്നാ പറയണത് ബി എസ് സി നേഴസിങ്ങ് ആ അവക്ക് ഉറക്കൊഴിക്കാനൊന്നും അവക്ക് പറ്റൊന്നുമില്ല അവള് ഉറക്കവോഴിക്കുവരുന്നേൽ അവള് ഇതിലും വല്യ ഏറ്റവും കൂടുള് മാർക്ക്‌ മേടിച
ആ ഏഹ് അല്ലെ ച ലേല് ചെലര് അത് കേക്കത്തില്ലഓ പേടിയും കാര്യങ്ങളും ഒക്കെ
ആ സൈക്കോളജി ആവാനാ ഇഷ്ടം ഉം സൈക്കോളജി ആവാനിഷ്ടായിരുന്നു
അവോ അ ശരി ഹി ഹി
അത് വേണോ ടീന്നൊക്കെ ചോയീച്ച് പിന്നെ അവളത് പിന്നെ അ ശേഷം പഠിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആയി അങ്ങനെയായിട്ടന് ഷ് നിക്കൊത്തി സ്കോപ്പില്ല അമ്മേ എന്നാ ഇത് ഒൻ ഒരാസു ഓസ്പിറ്റലില് ഒന്നോ രണ്ടോ മൂന്നോ പേര് വ
ആ അതീ കൂടുതല് വേണ്ട അത് ശരി
പ്പ അത് വേണ്ടാ പറഞ്ഞിപ്പം ഹോസ്പിറ്റലഡ്മിൻ അഡ്മിനേലാ
അ ആ ആ ഹ ഹ ഹ ഹ ആ അതിന് നല്ല വേക്കൻസി ഇണ്ട് ആ തെ
ഇത് രണ്ടുപേരും നോക്കാന്നും പറഞ്ഞ് ഇരിക്കണു
ന്നെ അഗ്രികൾച്ചറും നല്ലതാ അഗ്രി അൽ അഗ്രിക ച്ചറിന്റെയൊക്കെ ആണെങ്കി പെട്ടെന്ന് ജോലി സാധ്യതയുണ്ടെ വേടെ പി എസ് സി ആണെങ്കിലും പെ ട്ടെന്ന് ജോലി കിട്ടും അ ൾച്ചറ് മറ്റേ ഇതും നല്ലതാണ് ഹെൽത്തിൻസ്പെക്ടർ അതും കിട്ടും പെട്ടെന്ന്
എഴുത്തിനെ ഇപ്പോ പഴ് അ ആ നോക്ക് എന്ത ഇത് വെച്ചേക്കണ്ത് അ അറ്റ് മെഷിയത്ത് വെച്ചേക്കണത് മ്
ആ ആ എന്തായാലും നടക്കട്ട് ആ അവര്ടെ ഇഷ്ടം പോലെ പഠിക്കട്ടെ നമ്മക്ക് ഇഷ്ട്ടൊള്ളത് പറഞ്ഞാ പ്പതൊരു മനസ്സിന് ഇതുവാ അവരിക്ക് ഇഷ്ട്ടൊള്ള
അത് ഞാൻ പറഞ്ഞ് നീ ഇപ്പം ന്റെ ജീവി പിൻ ഇപ്പത്തനാവുമ്പോ രണ്ട്- കയിനാ മാസം രണ്ട് വർഷം പഠിച്ചാ മതി മറ്റേത് മ ഇതൊക്കെ ആവുമ്പം ഒത്തിരി മാ പഠി ക്കാമ്പോണം അപ്പം പിന്നെ ഞാൻ പറഞ് രണ്ടു വർഷം പഠിചേ - എന്നിട്ട് നിനക്കിഷ്ട്ടൊള്ള പോലെ നിനക്ക് ന്താ വേറെ ഇഷ്ട്ടൊള്ള പഠി എടുക്കാ നിന ഈ രണ്ടു വർഷം ഇതതന്ന് പഠിച്ച് സ്ഥിരപ്പെടാൻ പറഞ്ഞ്
ആ അത് ശരിയാണ് ഇപ്പൊ ഡി അല്ലാണ്ട് ഡി ഡിഗ്രിയെക്കെ ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻ്റയിട്ട് നിന്ന് ഡിഗ്രിയെക്കെ എടുക്കാം അപ്പോ- അതിലൂടെ ഒരു ജോലിയും നമ്മുക്കായി- കെഴിഞ്ഞാലേ-
അതെന്നെ ആഹ
ഡിഗ്രിയെക്കെ എടുക്കാം അതിനപ്പൊ കൊഴപോന്നുല്ല
എന്താ പിന്നെ എന്നാ ചെയ്യും അമ്മേ എന്ന എടുക്കണ്ടേ അമ്മേ ചോയിച്ചോണ്ട് ഇങ്ങന വരും
ആ പറയാറില്ല എല്ലാ അമ്മിയും പപ്പയും കൂടാ തീരുമാനിക്കാ- കിണല്ലെ
അതെ ആഹ് ഉ
എഹ് ഹ് ഹേ ഹേ ഹ്
അതുകൊണ്ട് തന്നെ നമുക്കൊരു സമാധാനം ഉണ്ട്
ആ ആഹ അതാ കേക്കുവല്ലോ ചീത്ത പറഞ്ഞാലും അപ്പൊ വരും കൊഴപ്പില്ല
ഇന്നലെ ഇപ്പ അങ്ങോട്ട് പോയേക്കുവയിരന്നു അപ്പം റിസൾട്ട് വരുന്ന ഓർത്തിട്ട്- എന്നാ അത് ചാർന്നൊ മാ മാ മൻ മൻ മൻ അവര് പറഞ്ഞു നാല് ലക്ഷത്തി എത്രയോ പേരെഴുതിയിട്ട് ഒന്നേകാൽ ലക്ഷം പേർ തോറ്റിട്ടുണ്ടന്ന് പറഞ്ഞു അല്ലോഹ് അപ്പൊ ശരിക്കും തകർന്ന് ഇടിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പോയിരുന്നു മിഡി ആയിരുന്നു എന്നാലും റിസൾട്ട് വന്നപ്പം സമാധാനമായി അത്രയും പേര് തോറ്റിട്ടന്ന് പറയമ്പ തോറ്റന്ന് പറഞ്ഞപ്പോഴേ
ആഹ് പിന്നെ അത്രയും പേരെന്ന് വച്ച് കഴിഞ്ഞാ ആഹ് ഒരു വിഷയത്തിന് പോയാമതി കൊണ്ട് തീരത്തില്ലേ
തീരുലാ പാടേ കഴിഞ്ഞ പ്രാവശ്യം പാട് കഷ്‌ടി ജയിച്ചതാണു പ്ലസ് വണ്ണേ മ് അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു പാസ്സ്, ഡബിൾ പാസ്സ് ഉള്ളോണ്ട് പേടിയില്ലായിരുന്നു
ആയിര്ന്നില്ലേ ഏ സാധാരണ പിള്ളേർക്കെല്ലാം മാത് സ്‌ ആണ് പേടിക്കേണ്ട ഒരു സബ്ജക്ട് എപ്പഴും മാത് സാന്ന് പറയും
സമാ
ആഹ് ഹ് ഹ് ഹ്
പിന്നെ സ ഇത് കൂട്ട്
ആഹ് സംസ്കൃ
അതുകൊണ്ട് പിന്നെ അതിന് ഫുള്ളുണ്ടാനും.
ആഹ് അതിന് ഏ പ്ലസ് ഇണ്ട് ലേ
ഇരുന്നൂർ ഇരുന്നൂർ ഉണ്ട്
ആ ആ ഹ് ഹ്
വല്യ കടമ്പയായിരുന്നു പിന്നെ ഇവട വന്ന് കസിന്റെ കു കുട്ടിയും ങ്ങനെ ഈ പ്ലസ് ടു തന്നെ രണ്ടു അവരെ ആ ആ ആ അവനും ഇവളും ഏകദേശം ഓന് തുല്യ മാർക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അതുകൊണ്ട് ആരും അങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയറും ചെയ്തില്ല.
ആ ആ അതന്നെ അല്ലതുണ്ടെങ്കി പിന്നെ കു തുല്ലേ
പിന്നെ ഇവിടെ കേക്ക് മേടിക്കും രണ്ട് പേരുടെ പേര് എഴുതി
ആ മുറിച്ചാ കേക്കൊക്കെ കട്ട് ആ അവിടെ നിന്ന് ചുറ്റിയടിച്ച് എല്ലാം അതിമധുരമായിട്ട് വി കുട്ടി വന്ന് കേക്കോക്കെ മുറിച്ചല്ലേ.
അതകൊണ്ട് പിന്നെ രാത്രി എല്ലാ തന്നെ ഒണ്ടായിരുന്നു.
ആ അതാ അതായിരുന്നു എല്ലാരും രാത്രിയില്ല അവിടെ
രാത്രി ഉണ്ടായിരുന്നു ആ പിന്നെ ഇവിടക്കന്ന് കുത്തിമറി പിന്ന ഉ എല്ലാം കൂടെ മക്കളെല്ലാം കൂടെ കയറി കിടന്ന് മ കുത്തിമറിഞ്ഞ് കളിയൊക്കെ ആയിരുന്നു ഉം
ആഘോഷിച്ച് ഏതായാലും അതല്ല ഇരട്ടി വ ആര്മായിരുന്നല്ലോ ഇന്നല്ലേ
തീയൊക്കെ കിട്ടുന്ന ഓർത്തിരുന്നത് പിള്ളേർ ഇതൊക്കെ കണ്ട് കേട്ടപ്പോഴേ ജയിക്കുമോന്ന് തന്നെ ആ പേടി ഒരു ഇതായിരുന്നു
ആ
ആ സങ്കടമാകുമോന്ന് ചോദിച്ചില്ല ആശയങ്ങള് പാസ്താ മമ്മീനേ ഒന്നും പറയരു അ അപ്പ തന്നെ പറയാ നമുക്കങ്ങനെ പറയുമ്പോ പാവം തോന്നും അമ്മേനെ ഒന്നും പറയല്ലേ കേട്ടോ തോ ത
കഷ്ടം മനസിന് ‌വിഷമം കാണുമേ
ആഹ് അമ്മ ഇങ്ങന നീട്ടിപ്പിടിച്ച് നമ്മള് ട്വന്റി ഫോർ വാർത്ത കണ്ടിരിക്കുകയല്ലേ ഇങ്ങ നീ ഇട്ട പിടുത്തി ഇങ്ങനെ പറഞ്ഞു കൊണ്ട് ഇരുന്നപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു മൂന്ന് മണി ആകുന്നു മൂന്നറ മൂന്നര ആറ എപ്പോഴ ക വച്ചുതാ
ആ പ്രഖ്യാപിച്ചത് നമ്മള് ന നോ നമ്മടത് നോക്കുന്നത് വരെ ടെൻഷൻ ആയിരുന്നില്ലേ
അതേ അത മ് ആദ്യം കേറിയപ്പോ കിട്ടില്ലാ പിന്നെ അടുത്തേനകത്ത് കയറി നോക്കി പിന്നേ അങ്ങനെ വലിയൊരു കടമ്പ കഴിഞ്ഞു
പണ്ട് ഇതാണ് നമ്മള് പഠിച്ച സമയത്ത് പണ്ടെന്തുവാരുന്നു
ആ ഇപ്പ ഒന്നാത്ത കോഴ്സ് കൊണ്ട്ന്നാ പാടാ നമ്മള് പടിച്ചിന് പിന്നെ പത്ത് കഴിഞ്ഞ് പ്ലസ് ടൂ
ആ അത് അതിലേക്ക് പോയ മതി ഇപ്പൊ എന്താണ് ഇപ്പം ഇവർക്ക് എന്ത് ജോലിക്ക് വേണ്ടിട്ട് പല പല വഴികളുണ്ട് തെരഞ്ഞെടുക്കാൻ ഇ പെട്ടെന്ന് എങ്കില്
ത്തുംന്ന് അറിയാൻ പാടില്ല അതെല്ലാ പാട് ഉഠ ഏത് കോഴ്സ് എടുത്താ എവിടെപ്പോയി എ ത്തുംന്ന് അറിയണ്ടേ
അതാണ് അല്ലെങ്കിൽ അത് ഏത് രീതിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടു പോകണംന്നുള്ള ആർ കുറവ് പക്ഷെ ഇവരാരും കൊടുക്കുന്നില്ല അതാണ് പ്രശ്നം ആ പക്ഷെ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് ആ കോഴ്സുകളുണ്ട് ആ പി
നമ്മുടെ മുന്നിൽ ഒരു മുതിർന്ന കുട്ടിക്ക് ഏറ്റവും പാട് നമ്മുടെ വീട്ടിലുള്ള മുതിർ കുട്ടിക്ക് പിന്നെ താഴേ താഴേയുള്ളവർക്ക് ഇങ്ങനെ പോയാൽ മതി തു നമുക്ക്
കിട്ടുംന്ന് അറിയാ അതാ
മുതിർന്ന കുട്ടിക്ക് ഏറ്റവും പാട് ഒരു സ് സ്ഥലത്ത് എത്തണമെങ്കിൽ
ആഹ അവര് നല്ല രീതില് എത്തിക്കണന്നുണ്ടെങ്കിൽ എത്ര നമ്മള് ചെയ്യണോന്ന് നമ്മള് ശരിക്കും അത് ആലോചിച്ചു തന്നെ ചെയ്യേണ്ടുന്നൊരു കാര്യമാ അത്
എ പ്ല ടൂ ടീച്ചർ പറഞ്ഞു കൊടുത്തു നിങ്ങള് സാലറി നോക്കി പഠി
എന്താ കാര്യം
പിന്ന ഇവിടുന്ന് പുറത്തോട്ടൊന്നും വിടൂല എന്നാന്ന് വെച്ചാ പുറത്ത് എന്ത് ഇപ്പോ നിന്ന് പഠിക്കാനോ ആ സമൂഹം അങ്ങനെയാണല്ലോ വീട്ടിൽ പോയി ആ സ്കൂൾ വണ്ടി അങ്ങനും പോയി വന്നോ അല്ലാതെ അ ട്ടിൽ നിന്നും പുറത്തോട്ടും ഒന്നും വിടൂല പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാ പിന്നെ കെ
ആ ആ അതെ പിന്നെ അവിടെപ്പ ഇത് നോക്കാൻ ഒരാളായിട്ടും സംരക്ഷിക്കാൻ ഒരാളായി ആ ആ അതുവരെ നമ്മള് ങ്ങടെ ചെ ഈ കൊണ്ടുനടക്ക തേകിച്ച് പെമ്പിള്ളാര്
അത്ര പേടിനില്ലാരുന്നു
ഇല്ല നമുക്കിപ്പ എവിടെ വേണമെങ്കിലും കയറി ഇറങ്ങി നടക്കാരുന്നേ ഇപ്പോഴത്തെ കാലത്ത് പക്ഷെ അത് പറ്റത്തി ത്തില്ല ഇപ്പ വല്യമ്മമാർക്ക് പോലും ഇറങ്ങി നടക്ക ങ്ങാൻ പറ്റാത്ത സമ ആ ഒരു കാലഘട്ടാ പ്രതേ ഈ പഠിക്കുന്ന പ്രായത്തിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഏത് സമയത്താണെങ്കിലും നടക്കാ ഇ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും വരുന്നത് ഏട്ടാട്ടിരക്കുമ്പോ നമ്മള് നടന്നായിരുന്നു വരുന്നെ ആരും ന മ്മളെ ഒന്നും പറയത്തില്ല ഇ ഇപ്പൊ ആറ് മണി കഴിഞ്ഞാ പുറത്തിറങ്ങി വിക്കാൻ പറ്റോ
പിന്നെ പേടിച്ചാടക്കണം
ആ പിന്നെ എല്ലാരേം പേടിക്കണം നമ്മൾ അ ആ ഉം ഒരുപാടുള്ള എല്ലാരെയും പേടിക്കണം അ നമുക്ക് വലയില്ലാത്തവരെ ടിക്കോ അല്ലെങ്കി മറ്റു വണ്ടികളിന്നൊക്കെ ആരെങ്കിലും വന്ന് പിടിച്ചോണ്ട് പോകോ ന്ന് പറയുന്ന നമ്മള് കേട്ടാ മതി ആ
ഒമിനിയൊക്കെ വരുമ്പോ ഒരു പേടിയെ ഒള്ളാരുന്നു
പേടിക്കരുത അപ്പ അങ്ങനെ ആ വ് വണ്ടീന്നൊക്കെ ആരെങ്കിലും വന്ന് അങ്ങനെ നമ്മളെ പിടിച്ചോണ്ട് പോകോന്നുള്ളരു പേടി അങ്ങനെയൊക്കെയു പക്ഷെ ഇന്നങ്ങനെയാണോടാ ന്ന നമുക് പൊറത്തെറങ്ങാൻ
പിന്നെ വല്ലോം സമ്പവിച്ചാ